ഹലോ
ഹലോ
ഹലോ
അഹ് ഇപ്പ കേട്ടു ഉണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം പോകുന്നു ഓഹ് ഭക്ഷണം കഴിച്ചു
ആ ചെറിയ രീതിയില കേക്കുന്നുള്ളൂ
ഭക്ഷണൊക്കെ കഴിച്ചു സുഖമായിട്ട് പോണ്
ആഹ് എന്തായിരുന്നുന്ന് ഉച്ചക്ക് ഫുഡ്
ഉച്ചക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പൊ ബീഫ് ഇണ്ടായിന്ന
ഉം
എന്ത് ചെയ്യന്നു
എവിടെയും ഏ സാധാ പച്ചക്കറിയാ പരിപ്പ് കറി ഏ പയറും പേരി ബീഫ് ഇന്ന് വെച്ചില്ല ഇപ്പൊ ഡെയിലി അത് ആയിരുന്നു പെരുന്നാൾ കഴിഞ്ഞതിന ശേഷം അപ്പൊ ഇന്ന് നമ്മള് വേണ്ടന്ന് വെച്ച
ആഹ് സ് കുട്ടികൾ സ്കൂള് തുറന്നില്ലേ
ആ സ്കൂളൊക്കെ തുറന്നു ഇന്നലെയുന്നു പ്രവേശനോത്സവം
ഓ ഞങ്ങളത് ഇന്ന് അംഗൻവാടി ഇത്തെ പ്രവേശനോത്സവം ഇന്നായിരുന്നു
ഓ നിങ്ങള് മോളുണ്ടാവൂലേ പോവാന്
അതെ അവ കരയുന്നില്ല അവൾക്ക് ഭയങ്കര സന്തോഷ പോയത് കൊറെ മിഠായിം കേക്കു മുറി ഒക്കെ ഇണ്ടല്ലോ? സമ്മാനം കിട്ടി അപ്പൊ അതിനൊക്കെ ഭയങ്കര സന്തോഷം. സ്ലൈ സ്ലൈറ്റ് ആണ് സമ്മാനം കിട്ടിയത് പിന്നെ കേക്കു ഉണ്ടായിരുന്നു മെമ്പർമാരും എല്ലാരും വന്നാണ്ട് നല്ല പരിപാടിയായിരുന്നു
ഫസ്റ്റായിട്ട് പോകുമ്പോ കുട്ടികൾ കരയൊക്കെ ചെയ്യല്ലോ അങ്ങനെയൊക്കെ കരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ
പ്പൊ കരയിൽ തുടങ്ങി അവരവിടെ ആക്കന്ന് വിചാരിച്ചാണ്ട്
ആ
പിന്നെ ഇന്ന് ഫസ്റ്റ് ദിവസയോണ്ട് ഞങ്ങളോവിടെ കുട്ടികളും കൊണ്ട് പോകാൻ പറഞ്ഞു
ആ
അതൊണ്ട് കോഴപ്പില്ല ഇനി നാളെ അറിയുള്ളൂ
അതെ
പോം ഇപ്പൊ എന്തുണ്ടെങ്കിൽ അംഗൽവാടിക്കിപ്പോഷാറാണല്ലോ
ആണോ എന്തൊക്കെയാ ഇതൊള്ളത് പുരോഗതികളൊക്കെ വരുത്തിയത് നിങ്ങളെ അംഗനവാടിയില്
ഇപ്പം രണ്ട് മൂന്നലൈറ്റം ഭക്ഷണം തന്നെ ഉണ്ടാവും രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാകും അത് അട രാഗി അട ഉണ്ടാകും പിന്നെ പിടി പിന്നെ ന്യൂട്രി ലഡു അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ടീച്ചറ് പറഞ്ഞു അപ്പൊ കഴിക്കാത്ത കുട്ടികളോ അവി ടെത്തിയ കൈയ്ക്കും ഓര് കഴപ്പിക്കയും ചെയ്യും അപ്പൊ നമ്മള് വീട്ടിൽന്ന് നല്ലോണം കൊടുത്ത് വയറ് നിറക്കേണ്ട ആവശ്യമില്ല ഓല് അവിടുന്ന് ഫുള്ള് നോക്കുന്നാ പറഞ്ഞത് ഉം പിന്നെ കുട്ടികളുടെ കൂട്ടത്തോടെ ആകുമ്പോ അപ്പൊ തിന്നും ചെയ്യല്ലോ
ശരിയാണ്.
ഉം
എന്താ ഇപ്പാണ് സ് സ്കൂളുകളിലും തന്നെ നല്ല നല്ല മാറ്റങ്ങൾ ഇണ്ടല്ലോ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലല്ലേലും ഇല്ലെങ്കിലും ഇപ്പൊ ചില സ്കൂളുകള അംഗലവാടികളിലൊക്കെ എന്താ എ സി പിന്നെ ഏഹ് സ്മാർട്ട് ടി വി എല്ലും ഇണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്ക പണ്ട കാലത്തൊക്കെ ഞമ്മളൊക്കെ പഠിച്ചന കാലത്ത് അങ്ങനോന്നു അല്ലെ നിയല്ലോ
പഠിച്ചണ കാലത്ത് ഫുഡും കുറവായിരുന്നു. അതായത് പല ഐറ്റം ഫുഡ് ഇല്ലായിരുന്നു ര ണ്ട് മൂന്നേ ഇതേ ഒള്ളായിരുന്നു പിന്നെ നമ്മള് വീട്ടിലേക്ക് കൊടു കൊടുത്ത് വിടണ സിസ്റ്റം ആയിരുന്നു നമ്മള് വിട്ട് പോരുമ്പോൾ ആ അങ്ങനെ അമ്മൾക്ക് തൂക്ക പാ പത്രം കൊണ്ടുപോയി അതിൽ കൊണ്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല കുട്ടികള അവിടുന്ന് തന്നെ കയിപ്പിച്ചാണ് അവർ വിടുക അതെന്തായ നല്ലൊരു കാര്യണ് വീട്ടിലെത്തി അവർക്ക് അവ കഴിക്കൻ ആ ഉഷാറുണ്ടാവുല്ല
ശരിയാണ് പിന്നെ ഇപ് നമ്മ പണ്ട് കാലത്തൊക്കെ പറഞ്ഞാല് ഇത് ചെറുപയറും ഏ ചോ റു മാത്രയരുന്നു പിന്നെ പോകാൻ നേരത്തെ ഒരു ഉ പ്പുമാവും ഗോതമ്പ് നൂർ ഗോതമ്പുനുർക്കിന്റെ പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ ടി വി ടി വി ഇട്ടു കൊടുക്കും ഉം
പിന്നെ യൂണിഫോം വന്ന് അംഗൻവാടി ല്
ഓ ഞമ്മളിവിടെ അതെത്തിട്ടില്ല ഈ യൂണിഫോമ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് ഏ
തെ യൂണിഫോമ് ഇടാനാണ് പറഞ്ഞത് പിന്നെ ഇപ്രാവശ്യം ബുക്ക് ബുക്ക് വന്നിട്ടുണ്ട് അംഗൻവാടിയില് കഴിഞ്ഞ പ്രാവശ്യാന്നും ബുക്കില്ലായിരുന്നു ന്ന് നമ്മള് നോട്ടുബുക്ക് ക്കും സ്ലേറ്റും മാത്രോള്ളായ്ന്ന് ഇപ്പൊ അംഗൻവാടിക്കൊരു ബുക്ക് വന്ന്ക്ക്ണ് പറഞ്ഞു ടീച്ചറ് അപ്പൊ അയിലന്നെ എഴുതാനും വായി കളിക്കാനൊക്കെ അയ്ലെന്ന ഉണ്ട്
ഉം
അങ്ങനെയൊക്കെയാ നമ്മളന്നായന്ന് അങ്ങനെ പഠിപ്പ
ആ ഇല്ലല്ലോ ആ നമ്മുടെ കാ ബുക്ക് ഇല്ല സ്ലൈറ്റ് ഇല്ല ഒന്നും നമ്മള് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടും ഉറങ്ങാനൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുള്ളത്തിന് ഇന്നിപ്പോ കുട്ടികൾക്ക് ടെക്നോളജി വളർന്നതിനനുസരിച്ച് കുട്ടികൾക്ക് എന്താ ഓരോ അത് ടിവിലിപ്പോ കാർട്ടൂണായാലും പിന്നെ ജനറലുള്ള കാര്യങ്ങളൊക്കെയണല്ലോ ടിവില് കാണിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞമാതിരിത്തന്നെ യൂണിഫോം നമ്മടെകാലത്ത് യൂണിഫോമുപോലുല്ല ഏ കൊറെ മാറ്റങ്ങൾ ഏതാലും സ്കൂളിൽ വന്നിട്ട് അംഗനവാടിയിലാലും
അതെ പിന്നെ ഇപ്പത്തെ കുട്ടികളുടെ ബുദ്ധിന്റെ കാര്യത്തിലും ഇപ്പൊ നല്ല വളർച്ചയാണല്ലോ അപ്പൊ ആ നിലക്ക് തന്നെ എല്ലാ സിസ് മാക്ക നമ്മളെ കാലത്ത് കുട്ടികള് മര്‌ക്കല്ല ഇപ്പ നല്ല ബുദ്ധിയാണ് കുട്ടികൾക്കന്നെ എല്ലോം അറിയാം അത് ടീച്ചറ് പറഞ്ഞത് യൂട്യൂബ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ കുട്യോളാട്ടി ലും എ കുട്ടികക്കാണ് കൂടുതൽ അറിയുന്നത് ടീച്ചേഴ്സിനയിനൊന്നു അറിയില്ല അപ്പൊ കുട്ടികള് അങ്ങട്ട് പറഞ്ഞു കൊടു ഇത് എന്താടണ്ടത് എങ്ങനെ ഇടണ്ടേ നോക് ക്കെ അപ്പൊ അവർടേഹ് അവർ ക്കൊക്കെ നല്ലഹ് ബുദ്ധ്യാണല്ലോ ഇപ്പത്തെ കുട്ടികൾക്ക്
ഉം ശര്യാണ് കാലം അങ്ങനെ പുരോഗമിച്ചു പോയി ഇപ്പൊ കുട്ടികൾക്ക് ഫോണിലെന്നെ ഇപ്പ ഇപ്പ ച്ച് സ്കൂളിലൊക്കെ എത്തിയാല് അവർക്കുള്ള പ്രൊജക്ട് ആയാലും വേറെ എന്ത് സംശയം ഉണ്ടെങ്കിലും ആ പണ്ടുള്ള കുട്ടികള് ഉമ്മമാരോട അച്ഛനോടും ഉമ്മമാരോടൊക്കെ ചോദി ഇപ്പൊ കുട്ടികൾ നമ്മളോടല്ലല്ലോ ചോദിക്കുന്നത് ഓല് ഫോണില് അടെ വോയിസായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ ടൈപ്പ്‌ ചെയ്ത് ഗുഗിൾ ജമിനി പോലുള്ള ആപ്പുകളിലൂടെയാണല്ലോ ഉത്തരം കണ്ടെത്തുന്നത് ഇപ്പൊഈ സ്കൂൾ രംഗത്തായാലും അംഗൻവാടി രംഗത്തായാലും ഇപ്പൊ വേറെ ഏത് രംഗത്തായാലും നല്ല മാറ്റം തന്നെയാണ് പ്പൊ ടെക് ക്നോളജിപരമായിട്ടുള്ള മാറ്റങ്ങളാണ് കണ്ടുവരുന്നെ മ്മ്
ത് പിന്നെ രണ്ട് തൽകണ്ട് ഒരു ഭാഗ ഒരു വശം നോക്കുമ്പോ നല്ലൊരിതാണ്, രണ്ടാമത്തെ വശം നോക്കുമ്പോ, കൊറെ കുട്ട്യേള് ഇതിലൂടെ കേടന്ന്‌ പോകുന്നൂണ്ട്.
ആ അതും ശരിയാണ്പ്പൊ സ്ക്രീൻ ടൈമ് കൂടുതലാണ് അതെ
അയിന് ടീച്ചറ് പറേ കൊറെ കുട്ട്യള്ക്ക് ഫോണ് ക് കാണ്ച്ച്
മ്
ട്ട് ഇട്ക്കാതെ വാങ്ങും ആ അവോ അങ്ങത്തെത് ഇവ്ടെക്കെ നേരത്തെ ക്കള് ഇങ്ങ്ട്ട് കൊണ്ടേ കൊടുത്തേയ്ക്ക്ന്ന്ണ്ട് ന്നാലും അവരെ ആ പോണംന്ന്ള്ളരിത് വിടാന് വാണ്ടി അംഗനവാടിക്ക് പറഞ്ഞയ്ക്ണ്ട്
ആഹ് ശരിയാണ് ഇപ്പോള്ള
ച്ച് നിന്നിട്ട്
ഇപ്പൊ കുട്ടികളൊക്കെ ഉം കൊറവ്ണ്ടാവും ഇപ്പൊ കുട്ടികള് പുറത്ത് കളിക്ക്ണത് അതായത് മണ്ണില് അല്ലെങ്കില് പാടത്തുള്ള കളികളൊക്കെ കൊറവാണ് അവര് ഫോൺ ടൈമ് കൂടിയപ്പൊ മഴ സ്ക്രീനില് തന്നെ ആയി അതില് കാണ്നത് ഏഹ് കാണ്ന്നതേയുള്ളൂ അവർക്ക് പുറം ലോകമായിട്ട് ഉള്ള അറ്റാ വന്ന് വളരെ കൊർഞ് കൊർഞ് വരുന്ന ഒരു കാലത്തിലൂടെ ആണ് നമ്മള് സഞ്ചരിക്കുന്നത്
തിയോടൊന്നും അവർക്കൊന്നും അറിയില്ലല്ലോ ഇപ്പൊ ഏത് മരത്തിനെ കുറി ആണെങ്കിലും ഒന്ന് അവർക്ക് കൂടുതലോന്നും അറീല നമ്മള് അങ്ങനെ ഓല് ഫുള്ള് ഫോണും കൂടെ കേട്ട്ള്ള അറിവുകളെ അവർക്ണ്ടാകൊള്ളൂ ഇത് എന്തിനാ ഉപയോഗി ക്ക്ന്നത് അങ്ങനെന്നും അറിയില്ല
ഉം നമ്മുടെ പ്രായത്തിലൊക്കെ മരത്തിൽ കയറിയും മാങ്ങ പറിച്ചും അടക്ക പ്പയം പോലുള്ള പേരക്കകളൊക്കെ അങ്ങനെയാണല്ലോ നമ്മള് പറിച്ചു കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ കടെന്നു വാങ്ങിയതേ കണ്ടിട്ടോള്ളു
കൊറേ കഴിക്കാനും പേടിആണ് പക്ഷികള് കൊത്തിയാല് നിപ്പാ വൈറസ് അങ്ങനെയൊക്കെ അതിന്ന് സ്ഥിരി - സ്ഥിരീകരിച്ച്ന്ന് പറഞ്ഞതു കൊണ്ട് നമ്മ ക്കും തന്നെ കൊട്ക്കാനും ഭയാണ് നമ്മളൊക്കെ എത്രേ അങ്ങൻത്തൊക്കെ ഞമ്മള് കൊറേ ത് ന്ന് ഭക്ഷണം കഴിച്ച്ട്ട്ണ്ടല്ലോ ഇപ്പത്തെ കുട്ട്യാക്ക് പിന്നെ അതോ പറ്റില്ല അപ്പ കൊറെ മോഡേൺ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ
ഉം ഇപ്പോ ഒരു അതെ ഉം ഉം മുട്ടായിന്റെ ഉപയോഗം തന്നെ അതും ഒരു തരത്തിൽ അഡിക്ഷൻ ആണെന്നൊക്കെ ഇപ്പ പറയണ്ട്. അപ്പൊ മുട്ടായി ആയാലും അവർക്ക് മുട്ടായി ബേക്കറിയിലാണ് അധികവും ഇപ്പൊ ഫുഡായാല് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം തന്നെ ഇപ്പ എന്തെങ്കിലും പൊടികളായിരിക്കും അത് ന്യൂട്രിമിക്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പൊടികളൊക്കെ ആയിരിക്കും ഒരു നേരത്തെ ഫുഡ്. പണ്ട് അങ്ങനെയല്ല പണ്ട് കഞ്ഞിയോ പയറോ അല്ലെങ്കില് ചോറ് അങ്ങനെ എന്തെങ്കിലും കൂട്ടാനകളൊക്കെ ആയിരുന്നു പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ മക്കൾക്ക് പോലും. ഇന്ന് അങ്ങനത്തതൊന്നും നമ്മള് ചെറിയ മക്കൾക്ക് കൊടുക്കുന്നില്ല കുറുക്കുകളൊക്കെ ആയിരുന്നു ഇന്ന് കുറുക്കുകളൊക്കെ എന്താ പ്പൊ ഇതായിട്ട് വരാണ്.